ഹലോ
ഹലോ
ആ കേക്കാവോ
ആ കേൾക്കാം. അത് കേക്കാൻ പറ്റിയ ആ കേക്ക
ഫുഡൊക്കെ കഴിച്ചോ?
ആ ഫുഡൊക്കെ കഴിച്ചു അവിടെ കഴിച്ചൊ
ഇല്ല കഴിക്കാൻ പോണെള്ളൂ
എന്താര്ന് ഇന്നത്തെഫുഡ് പഷ ഞ അവിടെ ഞാൻ കഴിച്ച് പുട്ടും പഴവും
ആ ചേട്ടനാണാ വെക്കുന്നേ
അല്ലല്ല അമ്മയാണ് കുക്കിങ് കുക്കിങ് അമ്മയാണ് എന്തെങ്കലും സഹായത്തിന് തേങ്ങതിരി കൊടുക്കാനായാലും ശരി
ആ
അത് ഒരുന്ന് വീട്ടിലെ അച്ഛൻ അമ്മ ഞാൻ ഞങ്ങളുണ്ട്
ആ പഠിക്കുന്നോ പെങ്ങള്
ആ അപ്പൊ കല്യാണം കഴച്ച് വേറ വീട്ടിലാ
ആ ആ ആ ഓക്കേ ഓക്കെ
എന്ത് ജോലി എന്താണ് പ്പോ ടിഗ്രിരി
ആ
ഓക്കെ ഏ അവിടെ മഴയുണ്ടോ?
പിന്നെയ് ഇവിടെ ഇന്ന് മഴയില്ല ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിന്ന്.
ഇന്ന് രാവിലെ ഒരു മഴക്കോള് ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം മഴ ഈ വെയിലായി.
ചേട്ടന്റെ സ്ഥലം എവിടെ?
തരം കൊല്ലം.
കൊല്ലം ആ ഓക്കെ ഓക്കെ
നമ്മുടെ സ്ഥലം എവിടെയാ?
തിരുവനന്തപുരം ഞാനേ ആഹ ഞാനും വിചാരിച്ച് ഇതേപോലെ ഇവിടത്തെ പോലെ മഴയുടെ കാര്യം പറഞ്ഞപ്പ ഞാൻ വിചാരിച്ച്ഇ തിരുവനന്തപുരായിരിക്കും വിചാരിച്ചു.
അല്ലല്ല
ആഹ പിന്നെ
ആ മഴയെ കുറിച്ച്ന്നെ സംസാരിക്കുവാ. മഴ മഴ മൂലം ഹ ദോഷങ്ങള് ഉണ്ടാവുന്നു ഗുണങ്ങളും ഉണ്ടാവുന്നു.
ആഹ
ആ കൊറച്ച് ദോ ദോഷങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
ദോശങ്ങളന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഹും നമ്മളെ പണ്ട് പ്രളയം വന്ന കണക്കാണല്ലേ
ആ അതൊരു സൈഡ്
ആ പിന്നെ ചെടിയിളക്കം ഒരുപാട് മഴ കാരണം നശിച്ചു പോകുന്നേ
പിന്നെ വെള്ളം കെട്ടി കിടക്കുന്നോണ്ട് കൊതുകുകൾ അങ്ങനെ കൊതുകുകള് അതിൽ നിന്നുണ്ടാകുന്ന അസുഖണ്ട് അസുഖങ്ങൾ
ആ
പനി അങ്ങനെയുള്ള രോഗകാരണങ്ങൾ
ആ
ആ ഇനിയിപ്പം ദോഷങ്ങൾ പറഞ്ഞ ഗുണങ്ങൾ എന്തൊക്കെയാ?
ഗുണങ്ങൾ തണുപ്പ്
തണുപ്പ്
ആഹ പിന്നെ വേറൊരു ദോഷംഞാൻ പറയട്ടാ
ആഹ
ഇപ്പൊ തുണി കഴി കൊണ്ട് വിരിച്ചിട്ടന്ന് വെച്ചോ തൊട്ട്പറകെ മഴയായിരിക്കും.
തുണി കഴികയുമ്പം ആ മഴയായിരിക്കും.
മഴ ഉം
ആ പിന്നെ വേറൊ ദോഷം വേണമൽ പറഞ്ഞു തരാം നമ്മ അത്യാവശ്യമായിട്ട് പുറത്ത പോകുന്നരത്തായിരിക്കും മഴ പെയ്യുന്നത്.
ഓ
നടന്ന പോവാവാണെങ്കിൽ അത് ദോഷംഏ തടസ്സമായിട്ട് വരും കാരണം നനയണം. വണ്ടി പോവുവാണെങ്കിൽ അതും നന്നയണം.
ആഹ ഇപ്പഴത്തെ പനിയും അതുപോലെ തന്നെല്ല,
ആഹ
ഹലോ
പിന്നെ ആ ഹലോ വീട്ടിൽ നിക്കുവാണെങ്കിൽ മഴയാണെങ്കിൽ ലിപ്പോ കറണ്ട് കട്ടിങ് കാണും.
ഹലോ ഹായ് ഹലോ ഹലോ തന്നെ പോയി